അ അമ്മ അമ്മ ഇപ്പൊ ഇപ്പ അങ്ങനെ വീട്ട് തന്നെ ന്നോളോ
ആ പ്പൊ നിക്കും ആൾക്കെങ്ങനെ ച്ചാല് ആള് കൊർച്ചൊരു എ എന്താ പറയാ അ അ ആ അയ്നിപ്പൊ ഞങ്ങള് ണ്ടെങ്കിലും തന്നെ അങ്ങനെ ഞങ്ങളോടും തന്നെ അങ്ങനെ ഫ്രണ്ട്ലി ആയി റ്റ് സംസാരിക്കാൻ വരൂല അമ്മ അമ്മന്റെ അതായത് നമ്മള് വീ ട്ടിൽ ഒതുങ്ങി നിക്ക്ണ ആൾക്കാര്ണ്ടാവുലേ അ ആ വീട്ടിൽ ഒതുങ്ങിയ ച്ചാ ഭയങ്കരായ്ട്ട് ഒതുങ്ങി നിക്ക്ണ ആള് ച്ചാല് പുറം ലോകത്തെ കുറിച്ച് ഒന്നു അറീല
ഒന്നു അറിയില്ല
ഉം സ്വന്തം വീട്ടിൽക്ക് പോലും പോവൂല അവടെ പോയാല് ഒര് അതേപോലെ ങ്ങട്ട് വരും അങ്ങനെ നിന്നിട്ട് എന്തോര് ഉം അതായത് മാനസികപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ട്ണ്ട്
ഓ ഹൊ ഹൊ ഒറ്റപ്പെട്ട് ആ ചിലപ്പോ അച്ഛൻ മരിച്ച്
അല്ലല്ല ഞാൻ കല്യാണം കഴിച്ച പെ സമയത്തേ ണ്ട് കാരണം വീട്ടിലുള്ള കാര്യങ്ങള ഒന്നും അറീല്ല അമ്മക്ക് ഒരു കുടുംബിനി ന്ന്ള്ള നെലയില് നമ്മള് ഇന്റെ വീട്ടിൽ ഇന്റെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷെ അമ്മ എങ്ങനൊ ച്ചാൽ അവടെ എ ഫുഡ് അമ്മയ്ക്ക് ഷ്ക്കുമ്പോ ണ്ടാക്കും ഇന്റ ഇന്റെ ഏട്ടനൊക്കെ കല്യാണം ഞാൻ കല്യാണം കഴിച്ച് കൊട്ന്ന്ട്ടാണ് ശരിക്കും പറഞ്ഞ അവിടെ എല്ലാരും നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്
തുടങ്ങിയത്
എന്താ വെച്ചാല് ഞങ്ങള് ഇന്റെ ആ ഏട്ടനൊക്കെ ഒരു
അല്ലെങ്കി ഇപ്പൊ അവർക്ക് വെസ്ന്ന അവര് തന്നെ ഉണ്ടാക്കേണ്ടി വരുവോ
ആ അം ഏട്ടന് ചെൽപ്പം വർക്കിനൊക്കെ പോണ സമയത്ത് ചായൊന്നും ആവൂല അങ്ങനെ ചെലര് ഗ്യാസ് ഒന്നും അന്നില്ലേര്ന്നു കാരണം അമ്മന്റൊരു ഇതിനൊണ്ടാണ് അ അമ്മയ്ക്ക് അറിയൂല ഗ്യാസിന്റെ ഇതൊന്നും അറിയൂല്ല ഇപ്പോഴാണ് ഇന്റെ ഞ ഇന്റെ കല്യാണം സമയത്താണ് ഗ്യാസൊക്കെ സെറ്റ് ആക്കിയത് അവിടെ കാരണം പുതിയ കുട്ടി അങ്ങനെ ഒര്ത്ണ്ട് ട്ട പുതിയ കുട്ടികൾ വരല്ലേ നമുക്ക് ഇങ്ങനെ ആയാ പോലെ നമ്മെ വീട് അങ്ങനത്തെ ചിന്താ പക്ഷെ അമ്മയ്ക്ക് അങ്ങൻത്തെ ചിന്താഗതിയൊന്നും വല്ല്യാന്ന് പറയാൻ കാരണം അതൊരു പോരുകൊണ്ടല്ല അറിയൂല ആ ഇങ്ങനെയൊക്കെ മതി ന്നുള്ള ധാരാണാണ് പിന്നെ അന്നൊക്കെ എ എങ്ങനെ വെച്ചാല് എന്നെ പറഞ്ഞറിവാട്ടെ എനിക്ക് ഏ എങ്ങനെ ഇനി അടുപ്പത്ത് എ ഇത് കുറേ കടലാസുകളും കൊറേ ഓലക്കൊടികളൊക്കെ തിരികും എന്നിട്ട് അതാണ് ക ക്കും അത് പുകഞ്ഞ് ന്നിട്ട് വല്യോരു കല ചോറ് വെക്ക്ണ കല അ ചോറ് വെക്കണം കളത്തി നിറയെ വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെക്കും
അ ആ
റ്റട്ചേരാൻ പോവും ഇന്നട്ട എന്ത സംഭവം അറിയോ അത് തെള് ട്ട് വേണ അയ്ന്ന് ചായക്ക് കോരാൻ അ അല്ല അത് തെളച്ചിട്ട് വേണം അയ്ന്ന് ചായക്ക് കോരാന്
അ ഹ
അ അപ്പഴേക്കും മുറ്റ അടിച്ചേരാൻ പോരും ഇല്ല മുറ്റടിച്ചേരാൻ പോവും മുറ്റടിച്ചേരാൻ പോയി വരുമ്പോ എവിടെ തീയല്ലേ തീ കെടൂലെ
പിന്നില്ലേ അത അങ്ങനെ തിരി വെച്ച തീ കാണോ
ആ അപ്പൊഴൊക്കെ ഏട്ടനൊ പോവാൻ സമയത്ത് ചെൽപ്പോ ചായ കിട്ടാതായിട്ട് ഏട്ടനന്നെ ന്നോട് പറിം ഞാങ്ങനെ എൻഗേജ്മെന്റൊകെ ഒർപ്പിച്ച് കല്യാണം റെഡി ആയ സമയത്ത് ഏട്ടം പറയുംനോട് എന്താ എടി എനിക്ക് ചായ ഒന്നും കിട്ടിയിട്ടരിക്കുന്ന ഞാൻ പൊർത്തുന്നാ ഭക്ഷണം കഴിച്ചത് കാരണം അവര് ഒരു സാധുവണമ്മ സാധുശാലും ന്നും അറീല ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടുത്തെ ആ മക്കളുടെ അവസ്ഥ ഭയങ്കര ശോകാണ് ഓ എനിക്ക് പാവം തോന്നുന്നു അയ്റ്റങ്ങ ആ കാര്യത്തില് ഞാൻ അത്രയും അവരെ അവരെ അവര് ഇന്നൊരു ചേച്ചിയിട്ട് അവര് എന്നെ കാണുന്നത് കനെ അമ്മായിട്ടോ കാണുന്നത്
ച്ചമയ ഐട്ടം കണ്ടു
ആഹ കാരണം ഇപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മേ ചോദ അമ്മേയോട് ചോദിക്കതിനേക്കളും കൂടുതൽ ഇനെടുത്ത ഒരു വി ച ഓണം വരുമ്പോ ചേച്ചി എന്തൊക്കെ സാധനങ്ങളാ വേടിക്കേണ്ടത്
മേടിക്കേണ്ടേ വേണ്ടത് ഇപ്പോഴും അമ്മ എന്തെലും ഗ്യാസിലൊക്കെ വെച്ചപ്പോ ഉണ്ടാക്കും
ആഹ് ഇപ്പൊ ഗ്യാസൊക്കെ ഓണക്കും ആക്കും ഇപ്പൊ കൊറ മാറ്റം വന്നു ഞാൻ വന്നപ്പോ കൊറ ആ പഠിച്ചു കൊറ ഏ സ്ഥാപനങ്ങൾ റെഡിയ ആക്കലും അതായത് ഒരു വിഷുവും ഓണൊക്കെ വരുമ്പോ എന്താ ചെയ്യാറിയോ അവിടെ അച്ഛനന്ന് വെച്ചുണ്ടാക്കിരന്ന്
ഓഹ് ഓഹ്
ആ രാവിലെ ഇപ്പഴും തന്നെ നമ്മള് അച്ഛൻ മരിച്ചു പോയി ഇപ്പഴും ഞാൻ വന്നതിനു ശേഷം നമ്മള് കഷ് നിങ്ങള് നമ്മള് ഒരു വിഷു ഓണന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷല്ലേ നമ്മള ആ അങ്ങനൊന്നു അമ്മ ഹെ അങ്ങനൊന്നും അമ്മ വരൂല പിന്നെ അമ്മക്ക് ഇങ്ങനെട ഒക്ക നോക്കിരിക്കും പക്ഷെ നമ്മള് ഇന്റൊരു കാഴ്ചപ്പാടില് ഇനിക്കൊന്നും അറിയിലറഞ്ഞാല് ന്റൊരു മോശ ല്ല പശേ അമ്മക്ക് അങ്ങൻത്തെര് മൈന്ഡ് ഇല്ല അമ്മക്കൊന്നും അറീല്ലാന്ന് ന്നർഞ്ഞാ അമ്മ ത്തതൊരു രസായിട്ട് തോന്നുണു
ആഹ് അമ്മ നോക്കുമ്പോ നമ്മക്ക് ചുമ്മാ ഇരിക്കാൻ പാടില്ല അറിയില്ലെങ്കില് അറിയാങ്കിൽ ഇതെല്ലാം ചെയ്യണ്ടേ
ഇപ്പൊ ഞങ്ങളെ അയൽവാസികളൊക്കെ പറയും ഞാനുള്ള ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാലൊ പ്പൊതവിടെ ക്കൊടുക്കും ഓണം വിഷു ഒക്കെ വരുമ്പോ അപ്പൊ ഞാൻ കൊണ്ടേ കൊടുക്കുമ്പോ ന്റെത് നേരത്തെ കഴിയും പണി ട്ടോ ഒരു ഒമ്പത് മണി പത്തണി ആകുമ്പത്തന്നെ ന്റെ സദ്യവട്ടങ്ങള് കഴിയും
കഴിയും തന്നെ ഒണ്ടാക്കും പായസൊക്കെയോ
ഓഹ് ഒക്കെ ഞാൻ ഒറ്റക്കിണ്ടാക്കും. അത് ഞാന് ഇൻക്ക് ഒന്നും അറിയില്ലായ്രുന്നു. നമ്മള്ണ്ടല്ലോ ഈ മല ഇംഗ്ലീഷ് അറിയാത്ത നാട്ടിപ്പോയിട്ട് നമ്മളൊറ്റപ്പെട്ടാലുള്ള അവസ്ഥ എന്താ
ആഹ് ഈ ത ഈ തല്ലിത്തല്ലിച്ച് പഠിക്കും
ആ അതെ
അടിച്ചു കുത്തി പറിച്ച്
ത്യം ഇന്റെ അവസ് അങ്ങനെയായിരുന്നു കാരണം നമ്മളൊരു പ്രതീക്ഷ കാരണം അമ്മായിമ്മമാരെ നമുക്ക് സപ്പോട്ട് സപ്പോട്ട് പ്പെന്തെങ്കിലും ഹെൽപ്പിങ്ങിന് അവരോട് ചോദിച്ചങ്ങ് ചെയ്യായ്ക എനിക്കങ്ങനെല്ലായിരുന്നു ഞാൻ സ്വന്തായിട്ട് പഠിച്ചതാണ് ഇപ്പനിക്ക് സകലകലാ എല് സകലതും അറിയാം ബിരിയാണി വരെ വെക്കും സ്വന്തായിട്ട് ആഹ് സ ക്ക് കാരണം അതിന്റെ ഒരു മിടു
എങ്ങനാ പറയും പ്പൊ സ്വന്തം വീട്ട് വരുമ്പോ അമ്മ എന്നാ പറയും അമ്മ ഒണ്ടാക്കിതൊക്കെ കഴിച്ചിട്ടുണ്ടോ? അത് അമ്മ അമ്മയെടുത്തുതരും മ്മ് മടി പിടിച്ചിരിക്കുന്നോണ്ട് കഴിക്കാൻ പറ്റാറില്ല സ്വന്തം അമ്മയ്ക്ക്
ഇന്റെമ്മക്കോ
ഇതിന്റെ ടേസ്റ്റ് ആഹ് ഇപ്പൊ സ്വന്തം വീട്ട് തിരിച്ച് വന്നില്ലേ ഇപ്പൊ ഒരോസൊക്കെ നി ക്കുമ്പൊ എന്തേലൊക്കെ ഒണ്ടാക്കി കൊടു ത്തവരെന്താ അഭിപ്രായം പറയും ദൈവമേ എന്റെ കൊച്ച് ഇങ്ങനെ ആയിരുന്നോ? പണ്ടെങ്ങെനെയായിരുന്നോ എന്ന് ചോയിക്കില്ലേ എ ഇതെങ്ങനെയാടി കൊച്ചേ നീ ഇതൊക്കെ ചെയ്ത് എങ്ങനെയാ നീ ഇത് പഠിച്ചേ എന്ന് ചോയ്ക്കേല്ലേ
മുന്നിലുള്ളങ്ങനെ കൂടുതലങ്ങ്ട് പുകഴ്ത്തൂല അപ്പൊ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ പൊങ്ങി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും അപ്പൊ ഞങ്ങടെ വീട്ടില് ഇവടെ ഈ അയൽവാസികളൊക്കെ വന്ന ഗൾഫ്ന്ന് വന്നിട്ടുണ്ടെങ്കില് നമ്മള് സദ്യ ഇണ്ടാക്കി കൊട്ക്കും. കാരണം അവർക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും മുസ്ലീങ്ങള് അപ്പൊ ആ സമയ ത് ഇന്നൊ അമ്മ ന്നെ വിളിക്കല് ഫുഡ് ഉണ്ടാക്കാന് കാരണം ഇന്റെ അമ്മയ്ക്ക് അറിയില അല്ല അറി അ കുറച്ചൊക്കറിയും പക്ഷെ ഞാനും കൂടി വന്ന സാമ്പാറൊക്കെ ഞാനന്നായിട്ട് ണ്ടാക്കും അപ്പൊ അത് പഠിച്ചതാട്ടോ ഞാന് അ സ്വന്തായ്ട്ടിരുന്നു പഠിച്ച അതിലൊക്കെ ഞാനാ അതില് ഞാൻ അഭിമാനിക്കും കാരണം പിന്നെ അതുവല്ല ഏട്ടനും നല്ല സപ്പോർട്ടായിരുന്നു ഏട്ടനൊന്നും ഏഹ് സാധാരണ ഭർത്താക്കന്മാരൊക്കെ അർഞ്ഞിട്ടുണ്ടെങ്കില് ചെൽപ്പോ അട്ക്കളേക്ക് പോലും വരു പശേ ഇന്റെ ഏട്ടനെന്ന് അർഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോഴും ഇപ്പൊ ഫുഡ് ഉണ്ടാക്കണ കാര്യയാലും മക്കളെ നോക്കണ കാര്യയാലും എല്ലതും ഇന്റെ എട്ടൻ തന്നെ ചെയ്യാല് ഉം അധികം ഞാൻ കല്യാണം കഴിഞ്ഞ ഒടുവിലൊക്കെ ഞാ ജോലിക്കൊക്കെ പോയിരുന്നു അന്നെ നീക്കിരുന്നു പാവ ഇന്റെ കൂടെ നേരത്തെ നീക്കും ഇന്റെ കൂടെ കഷ്ണങ്ങൾ അരിഞ്ഞെരും ഉം കഷ്ണങ്ങൾ അരിഞ്ഞെരും എല്ലാം ചോറ് ചോറ് ഊറ്റല് എല്ലാം ചെയ്യും ആൾ സൂപ്പർ ആ കാര്യത്തിൽ ഉം എല്ലാ ഒന്നാമത് എന്താ അറിയ ഏട്ടന് കൊറെ അറിയാ അറിയ എന്താ ച്ചാൽ അമ്മ അങ്ങനെ പ്രേത്തേകിച്ചോന്നും ചെ
ചെയ്യാത്തോണ്ട് തന്നെ എല്ലാ അരികും മൂലയൊക്കെ
ആ പിന്നെ അതു വല്ല പിന്നെ ഇക്ക് ഒരു സങ്കട ആയത് ഇവരുടെ വെഷമം എന്താ വെച്ചാല് നമ്മളെല്ലാരും ഓണം വിഷു ഒക്കെ അവുമ്പോ ഞാൻ വെര്ണെയിന്റെ മുന്നേ എല്ലാരും വീട്ടെരും ഭക്ഷ ഭക്ഷണം കഴിച്ചിട്ട് വരും കുട്ടികളൊക്കെ ഏ ഏട്ടന്റെ വീട് ഇവിടെവിടെട്ട ആണ്. കുട്ടികളായത് ആൺകുട്ടികളൊക്കെ വരും വീട്ടിക്ക് ഇവരൊക്കെ ഭക്ഷണം വഴിയ സദ്യയും പായസക്കെ കഴിച്ചിട്ട്ണ വര അപ്പഴും ഇവടെ വീട്ടില ഒന്നും ആയിട്ട്ണ്ടാവില്ല.
ഓ ഹോ ഹോ
പാവം ഇണ്ട്ന്നെ ഇക്ക് അതൊക്കെ കേൾക്കുമ്പോ സത്യം പർണാൽ ഭയങ്കര വിഷമാ ഞാനവിടെ ചെല്ലണ സമയത്ത് പാത്രങ്ങൾ അടക്കം അതിൽ ഇല്ലേര്ന്ന് ഒര് ഇഡ്ലി പത്രം ഇല്ല ഒരു നല്ല ഒരു പാൻ ഇുക പിന്നെ കുക്കർ ഇല്ല ഇതൊക്കെ ഞാൻ ചെന്നിട്ടാണ് അവ്ടെ എല്ലാതും വാങ്ങി
പിന്നെ അതുവല്ല അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാനും അറി ല്ലോ ഈ അമ്മെടെ കയ്യി കൊട്ത്ത്ട്ട് എന്തേലും അപകടം വന്നാലോ
ആഹച്ചരു പെൺകുട്ടി അവിടെ ഉണ്ടെങ്കില് ഇണ്ടായിക്കൂടാ. ഇല്ല.
ആ ചെലപ്പോ ഒണ്ടാവും അവക്ക് കൊറച്ച് കൂടെ അറിയാം ഇതിനെ കുുറിച്ച് ധാരണയില്ല. ആ ഇത് എന്ത് ചെയ്യണംന്ന് അറിയില്ല
ഇപ്പ രാവിലെ ഇപ്പ ഇന്ന് ദോശ ആണെങ്കി നാളെ ഇഡ്ലി ഞാൻ അങ്ങനെ ഇണ്ടാക്കൽ അയിന് ഏട്ടനൊക്കെ ഭയങ്കര ഇഷ് ഞാൻ വന്നെന്റെ ശേഷം ആണ് ഇതൊക്കെ കയ്ക്കാൻ ഇതാ ഇതൊക്കെ ജീവിതത്തിൽ ആ വീട്ടിൽ ഇണ്ടാക്കിയെ
ഉണ്ടാക്കിയത് കൊണ്ടുവന്നത്
അത് ആ കാര്യത്തില് എക്ക് ഭയങ്കര അഭിമാനം എന്താ ച്ചാല് ഞാന് ആ ആ വീട്ടാരെ ആ കാര്യത്തിലും ഭയങ്കര ഒരു പിന്നെ പിന്നെ വേറൊരു കാര്യം ഇണ്ട്
ആ
നമ്മടെ മേത്ത് പാണ്ട് ഇണ്ട് വെള്ളപ്പാണ്ട് അപ്പ അയിനോണ്ട് എനി കുറേ പ്രശ്നങ്ങളായിട്ട് കല്യാണങ്ങളൊന്നും. ശെരിയാവൂണില്ല. പക്ഷെ എന്നെ സ്വീകരിച്ച വ്യക് കുട്ടികളാണ് ഈ വീട്ടുകാരും ഈ വീട്ടിലുള്ള എന്റെ ഭർത്താവ്
പണ്ട് മാറിയോ?
ഇല്ല ഇല്ല ഇപ്പൊക്കെ ആയി ഇപ്പ നല്ലോണം ആയിട്ട് ഇണ്ട് ഉം മേല് മൊഖൊക്കെ ഫുള്ളായി ക്കിനി ഉള്ളിൽ ഉള്ളിൽ കൊർച്ച് സ്ഥലങ്ങളൊക്കെ ഇണ്ട് അതെ അവോ പക്ഷെ ആ കാര്യത്തിലും ഈ ഇവര് ഇത് വെരായിട്ടും സാധാരണ അമ്മായിമ്മമാര് ഓരോന്ന് കുത്തിവാക്ക് കുത്തു നോവിക്കും ഭർത്താക്കന്മാര് എന്തെങ്കിലും പറിം പക്ഷെ ഇന്ന് വരെ ഇന്ന ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താക്കന്മാരും ഭർത്താവും അവിടുത്തെ ആരും ഇന്ന് ഈ കാര്യം പറഞ്ഞ് വേദനിപ്പിച്ചിട്ടില്ല.
ഓ ഹോ ഹോ
ഇത്രെയം കാരണം നമ്മളെ ഇഷ്ടാണ് അവ്ടെ
ആ ആ അ നമ്മളെ അവര് ഉൾക്കൊണ്ടു
ഉൾക്കൊണ്ടു കാരണം എന്തെങ്കിലും ഇന്നാൾ ഇങ്ങനെ ഇങ്ങനെ പൊർത്തൊക്കെ ഇണ്ടായിട്ട് ഇങ്ങനെ അമ്മ അങ്ങനെ നോ കുക്ക് ചെയ്യാര്ന്നു പൊർത്തൊക്കെ ഇന്നട്ട് ആരോ എന്തോ ചോയിച്ചു ഇവരോട് ഒരു വീട്ടില് വന്നപ്പോ അപ്പ അച്ഛൻ പറിയിണ്ട് അച്ഛൻ അന്ന് അച്ചൻ ഇണ്ട് അത് ഇനിപ്പൊ മാറിയില്ലെങ്കിപ്പാ എന്താ ഓക്ക് ഇപ്പം വയനേക്കൊണ്ടൊരു ബുദ്ധിമുട്ടും ഇല്ലേ പിന്നെ ഇപ്പ മാറിയില്ലെങ്കിലും എന്താ ഏട്ടനും പറയണ കാര്യം ഈ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഇപ്പീ കളറുള്ളതോണ്ടിപ്പം കൊറച്ചു സൗന്ദര്യം വെച്ചതാണ് ഈ പ ഉം ഉം അതു കേക്കുമ്പം എനിക്ക് ആ സത്യം പറഞ്ഞ ആദിക്കെ നല്ല നല്ല വിഷമമുണ്ടാരുന്നു കല്യാണത്തിന്റെ മുന്നേ നമ്മൾ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടെച്ചാ എല്ലാരും ഇല്ലിയോ നമ്മൾ ഒഴിവാക്കാന്നല്ല ഒക്കൊരു ഫീലിംഗസ് ഉണ്ടായിരുന്നു എങ്ങനാലും ഫീലിംഗസ് ഉണ്ടാവുമല്ലോ പക്ഷെ ഇന്നൊരു ഇന്നെ ഇയാളുടെ ഒരു ലൈഫിലേക്കും ഇയാളുടെ ഒരു വീട്ടക്കും പോയിട്ടാണ് സത്യം പറഞ്ഞാ ഞാനെ സന്തോഷിച്ചു സന്തോഷം എന്താന്ന് മനസ്സിലായത് ആ എനിക്ക് ഒരു പേടിയും പേടിക്കാനില്ല ഞാൻ വിളിക്കാട്ടോ
ആ അ അ